ഹലോ ആഹ് വലേക്കുസലാം ഫുഡൊക്കെ കഴിച് ച്ചോ
എന്താ ഫുഡ്‌ കഴിച്ചു ഇപ്പോ ഇറങ്ങിട്ടെള്ളൂ
ഉം എന്താ ണ്ടാക്കിയെ ന്നിട്ട്
ഒന്നുവില്ല സാധാ ചോർ
ഉം മീനിട്ടിയ എന്നിട്ട് എന്തേലും കി
ആഹ് ആഹ്
ചിക്കൻ കുട്ടിയൊക്കെ എന്തൊക്ക കാര്യ ഇഷ്ടം
ഓല്ക്ക് അങ്ങനെയൊന്നുംല്ല നമ്മളെ ഇഷ്ടത്തിന് എന്താ ഉണ്ടാക്കി അത് ഓല് കൂട്ടും ചിക്കനും മീനും ആണെങ്കില്
ഉം ഉം അല്ലതെ സ്പെഷ്യല് ഒന്നും അങ്ങനെ വേണോന്ന്ഒന്നുല്ല
സ്പെഷ്യല് ആയിട്ട് അങ്ങനെ ഒന്നും വേണോന്നില്ല ഞാൻ എനിക്ക് സമയ ആണെങ്കില് ഓല്ക്ക് കൊഴപ്പല്ല ഉമ്മച്ചി ഉണ്ടാക്കി തരുന്നു എന്നുള്ളത് ഒര്ക്ക് അറിയാം വയ്യാത്ത സമയണെങ്കിൽ ഒന്നിനും വാശി പിടിച്ചുല്ല
ഏഹ് ഏത് വെ
ഉം ഉം പനി ജലദോഷം പല്ലുവേദന
ആഹ്
ഉം അങ്ങനെയെക്കെ ഉം ഉം ഉം സീസണല്ലേ ഉം
ആഹ് ഒക്കെ ആയി
ഉം
ഇനിയിപ്പ ഈ പനിന്ന ഇപ്പോല്ല ഇവിടെ അടുത്തൂടെ ഒക്കെ ഉണ്ട് പനി ഈ പനി ഇമ് വേദ് ദെനേണ് വേദനപ്പനിയണ് കാ
ആം മ്പടെ വേദനെന്നുല്ല ഹ് ഹ്
വേത പനി പിന്നെ അതുപോലെ ചെല ആൾക്കാര്ക്ക് വയറ് വേ എന്ത വയറ്റ്‌ ന്നോവാ ആ വയ് പ വയ്റ് വേദനെ ചർദ്ധി അതന്നെ
എന്തേ ല്ലാര അസുഖവു അള്ള ഷിഫാക്കട്ടെ
ആഹ് ഓസ്പിറ്റ പോയ ന്ന്ട്ട് കാൺച്ചോ
ആഹ് പോയിറ്റ്ണ്ടാര്ന്നു
ആഹ് ആ ആ എത്രോസ്ഥിന് മൂന്ന് സ് ദിനം വരുന്നന്നെ
മൂന്നിസ്ത്തിനല്ല അഞ്ചിസ്തിന വെരുന്ന ന്ക്ക്‌ണത്
ഏ എവ്ടെ എവിടേ കാൺച്ച അവിടെ
അതെ ഇവട അട്ത്തെന്നെ. ഇവ്ട അടുത്ത്ണ്ട്.
ആ ആ അവ്ടെ ട്ത്ത് അട്ത്തേതാ ഹോസ്പിറ്റല്
ഇവ്വ്ട അടുത്ത് ഒര് റിജൽന്ന് അർഞ്ഞ്ട്ട് ഒരാൾണ്ട്. ആളെ പേരു അതാണ് ഹോസ്പിറ്റൽന്റെ പേരു അതാ ണ്.
ഏഹ് അട് മതർ കേയറൊക്കെ അതൊക്ക അവ്ട്ത്തെന്നയല്ലേ?
അതെ അതെ
ആ ആ. കുഞ്ഞാമാനൊക്ക പ്രഗ്നനന്റൊക്ക ആയപ്പോ ഓലാ അലന്നല്ലൂർ അവിടേണ് തിരുവാഴംങ്കുന്നാണ് ഓല വീട്
ആഹ് ആ
മ്മാന്റെ അനത്ത്യാേ അപ്പോലോ ക്കെ അവ്ടെ കാൺക്കല് അറീണാണ
ആഹ് ശരി
ആഹ് ആം കുഞ്ഞിമ്മ എങ്ങെനേ
ഞമ്മൾ ഇവിടെ അടുത്തന്നെ ഇവട്ന്ന് കൊറച്ച് ഇപ്പൊ ഒരു പത്ത് പ പതിനഞ്ചു റുപ്പ്യടെ പോയന്റാെള്ളു എന്താണ് മദർ കെയർക്ക്
ഓലാവ്ടെയാണ് തിരുവാഴകുന്ന് ആ ഭാ ക്കണം മണ്ണാർക്കാട് അത് കുറച്ച് മാറ്റം ഇണ്ടല്ലോല്ലെ തിരുവാകുന്നും അ
നോക്കാണെ പഞ്ചായത്തിന്നെയാണ്
ആ ആ പഞ്ചായത്ത് ഒന്നന്നേണ്ണല്ലേ ആഹ്
ചോറും കറിയൊക്കായോ
ഉം ചോറും കറിയൊക്ക ആയി ഇനിപ്പോ ഇന്ന് അപ്പ ശനിയാഴ്ചയല്ലോ നിങ്ങൾ തന്നെ വീട്ടത്ത് കൂടി വണ്ടിട്ട് മോ വീട്ട് പോലെ പിന്നാർ നടന്നിട്ടും ഉം അന്റെ അത് രാവിലെ മുതല് പോയി കഴിഞ്ഞ
ഉം പിന്നെ അതുവരെ ഫ്രീ ഫ്രീയാണ്
അതുവരെ ഫ്രീ ആണ് ഇല്ലങ്കിലും കെ ട്ടാ അങ്ങനെ ചീങ്ങുംബിളിയുണ്ടായിക്കാണ്ട് ബോൽക്കുന്നന്നെ ബീര് ശനിയുംഞായറു അല്ലു ബോൽ
ഉം ഉം ഉം ഇല്ലകിൽ എന്തങ്കിലും ഒ ക്ക ബുദ്ധിമുട്ടാണ് പറഞ്ഞില്ലേ അതാണ് ഭയങ്കരാളോഒച്ചയില്ലാതെ ഒറ്റക്
അതെല്ലേ അപ് ആ ഒരു കതികെടാണ് അപ്പൊ സമയം പോവൂല അങ്ങനെ ഉണ്ട് പിന്നെ അവിടെ നമുക്ക് ഉണ്ടാക്കിട്ടും അവിടെ താല്ലൂടീട്ടും അവിടെ വലിച്ചിട്ടിട്ടും അതന്നെ. അടങ്ങിക്കാൻ പറഞ്ഞ പറയും ഫോണ് യോ
ആ
ആ ചോദ്യാണ് വേറൊന്നും വേണ്ട എന്തേലും നടഞീക്ക് ഫോണുമ്മക്ക് വല്യ കമ്പയില്ലേ
മല്ല
ആ ആ ഔതോക്ക ടീവി ഇണ്ടോ?
ഇല്ല റിഫോൺ എടുത്തിന്നോ ഫോൺ എടുത്തീന്നു പഷേ ഞാൻ എന്തു ചെയ്തു ആദ്യ ഞാന് ഫോണ് ഓല് എടു ഹലോ ഓവറാകാന്ന് കണ്ടപ്പോ ഞാനെന്ത് കാട്ടി ഈ ആഴ്ച ഫുള്ള് ഫോണ് എടുക്കാതിരുന്നാല് ഒരു ചെറിയൊരു ഗിഫ്റ്റ് പറയും അപ്പൊ ആഴ്ച ഫുള്ള് ഫോണെ ടുക്കൂല അങ്ങനെ ഗിഫ്റ്റ് വെക്കും ഓൽ വെതായിട്ട് ഓൽക്ക് ഇഷ്ട്ടപ്പെട്ട എന്തെങ്കിലു ഒ ഒരു മുട്ടായിടെ പൊട്ടാണെങ്കിലും ഓല്ക്ക് തൃപ് ത്തി ആവോലോ ത അങ്ങനെ ഒരു രണ്ടുമൂന്നാഴ്ച അങ്ങനെ കൊടു ത്തും പിന്നെവര് ലോഡ് പിന്നെ എന്റെ ഫോണ് മാറി ബാപ്പാന്റെ ഫോണായി പഷേ ബാപ്പയിപ്പോ കൊടുക്കല് പ്പൊ ഞങ്ങളെന്താട്ടാ ഞങ്ങളെന്തെങ്കിലും കടംകഥകളോ എന്തെങ്കിലും കളികളോ ഓരേ പിന്നാലെ കുട്ടികളെ കളിച്ചാൻ കൂടും
ആ ആ അതെ മ്മള് ഓ കഴിച്ച് ഓയില് ഒ നമ്മള് ഫോണെടു ത് ങ്ങനെ ആകുമ്പോ ഓൽക്കൊരു താണ്
പ്പോലമ്മലയ മ്മളും ഫോണെടുക്കാതിരുന്നേ ഓൽക്കോ ഫോൺ കൊടുക്കാനുള്ള ഓപ്ഷൻ നമ്മള് കൊടുക്കാതിരുന്ന ശ്യയ്യല്ല പിന്നെ തീരെ എടുക്കൂല റ ത് ലോല സ്കൂളിത്തെ മദ്രസ്ത്തെ
ആഹ്അതാണേ അത് ഫുള്ള്ക്ക് ഫുള്ള് അ ത് ലെ സ്കൂൾ ത്തിം മദ്രസ്ത്തിംഒക്കെ ഫോണിലാ വര്വ
ഉം
അങ്ങൻത്തേന് ഫോണ് നോക്കും വേണം
ഉം സ്കൂൾ മദ്ര തിന്റെ പേര് പറഞ്ഞ് ഫോൺ ഓലെ കാര്യങ്ങള് കെഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ബാക്കി റീൽസും കണ്ണികണ്ടതും
എത്രെയിലാണോല്
ഒരാള് അഞ്ച്ല്
അയാള് അഞ്ച്ല് ഒരാള് മൂന്ന്ല് മറ്റോയെ യ് ചേർത്തീട്ടുണ്ടാ
ഇല്ലേ രണ്ട് രണ്ടര വയസ്സായിട്ടല്ലെ ഒളളു
രണ്ടര വയസ്സായ്ട്ടൊള്ളു ഏ
അങ്ങനെ ഇങ്ങളെ കുട്ട്യേള് എത്രീലാ പഠിക്ക്ണെ ഉം ഉം അവ്ടെ അട്ത്തെന്നെ
ആഹ് ഇവടെ അട്ത്തന്നെ
ഉം മഴണ്ടോ ഇങ്ങളെ നാട്ട്ല്
മഴ ഇന്ന് പ്പോ രാവിലെക്കെ നല്ല മഴയായ്ർന്നു നാലര ഒക്കെ സമയ ആറു മണി വരക്കൊ നല്ല മ മഴന്നേനു സ്കൂൾ മദ്ര ക്ക്‌രാവിലെ മോള് ക്കാറുമണിക്ക് തൊട്ങ്ങും ഓളൊക്കെ പോയപ്പോ ഭയങ്കര മഴെനി മ് ഇന്നതെങ്ങനെ പോയി പിന്നെ പെയ്തിട്ടില്ല മൂടിങ്ങനെ നിക്ക്ണ് ണ്ട് വെയ്ല്ണ്ടേന്നു ന്നാ മഴക്കാറ് മൂടി ഒന്ന് വിശ്വസിച്ചാണ്ടമ്മ
ആഹ് ആഹ് ആഹ് അഹ്
അവ്ടെ മഴ പെയ്തഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളൊക്കെ കൂട് കൂടോ അങ്ങൻത്തെ ഏരിയാണോ
ത്തിന്റെ വക്കാണെ മഴ പെയ്താല് വെള്ളം കൂടാ മൊത്തായിട്ടുകൊള്ളാം നമ്മള് പേരയുടെ തായത്ത്ക്കാ അപ്പോ മൊത്തായിട്ട് റോട്ട്മ്മന്ന് എല്ലാ പേരെകളിന്നുള്ള വെള്ളം നമ്മളെ സൈടുക്കൂടെ വെര ഞമ്മക്കൊരു ഉപദ്രവായിട്ട് പിന്നെ ഞമ്മളത് എന്തെട്തു ഞമ്മള് നാലാവയിക്കും മതിലു പോലെ കെട്ടി എന്നിട്ട് പിന്നൊരു തോ അഹ് എന്നിട്ട് പിന്നൊരു തോടുണ്ട് അപ്പോ ആ തോട്ടുകൂടെ അങ്ങനെ പോകും പിന്നെമ്മളിതാക്കിയപ്പം ന അങ്ങനെ വെള്ളം വരുമ്പോ നമ്മക്ക് ഇടിഞ്ഞ് വികാണ്
ആ ഞമ്മൾക്ക് ഇടിഞ്ഞും ചെയ്യും പിന്നെ കെണറ്റി കിണറിലൊക്കെ നല്ല വെള്ളം ഉണ്ടാവൂലൊല്ലെ
ആഹ് ഇപ്പ കിണറിൽ അല്ഹംദുലില്ലാ പതിനൊന്ന് റിങ് വെള്ളണ്ട് ഉം നമ്മക്ക് പിന്നെ ഏ മഴ പെയ്താലും പെയ്ത് ന്തില്ലെങ്കിലും വേനൽ കാലം ആവുമ്പോളും നമ്മളെ തലേൽക്ക് കിണറ്റിത്തെ വെള്ളം വറ്റലില്ല പതിനൊന്ന് റിങ് വെള്ളം അപ്പളും ഇണ്ടാർന്ന് ഉം എപ്പളും ഉണ്ട് ഉം ഞമ്മക്ക് നല്ലോണം മഴ പെയ്ത് ഉം ഞമ്മക്ക് നല്ലോണം മഴ പെയ്ത് കഴിഞ്ഞാല് ഞമ്മക്ക് എന്താ വെച്ചാൽ ഇഞ്ഞ് നമ്മള് ക്ക് തള്ള കയിണ്ടെങ്കി അതോ തൊട്ടു മുക്ക അങ്ങനെ വെള്ളം ഇണ്ടാവ അങ്ങനെ വെള്ളം ഉം ഒരു പ്രാവശ്യൊക്കെ കി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ മുന്നത്തെ പ്രാവശ്യേറ്റേ മഴ നല്ലോണം പെയ്തിട്ട് കിണറിൻ്റെ മേലെ കൂടെ വെള്ളം പുറത്ത്ക്ക് ഒഴുകി വന്ന്
മ് അങ്ങനെ
അപ്പ അങ്ങനെ ആവുമ്പോ പക്ഷെ നമ്മക്ക് എന്താ വെച്ച ഞമ്മളെ മുറ്റത്തന്നെ കിണറ് കുറച്ച് താഴത്താണ്
അവപിന്നെ തോടിനോട് ചാരിങ്ങാണ്ടയ്ക്കാരം
ചാരിട്ടും അല്ല തൊട്ട്മ്മന്നും കൊർച്ച് വിട്ട് നമ്മളെ പേരെന്നും കൊർച്ച് വിട്ടിട്ട് നമ്മളെ പെരരു കുന്നത് തും കെണറൊരു കുണ്ടലും ന്ന ർഞ്ഞമാതിരി അങ്ങനാണ് ഉം ഹ്
ട്ട്യാണങ്ങനെ കെണാറൊക്കാവുമ്പളെ മ് മ് ഞാൻ ഇങ്ങനെ പറിണെ കേ നമ്മളിങ്ങനെ കാണ് ണ് ണ്ടാകും ഇങ്ങനെ വീടിയോലക്കെ പർഞ്ഞ് വിൾച്ച വീഡിയോ കാണാൻ ഇവരെ നേരിട്ട് അവരെ കണ്ടിട്ടില്ല ഇവിടി ന്നന്നെ കൊർച്ച് എന്താ വ് ത്തോടെ അ അത പക്ഷെ ഞങ്ങള് ഈ ഭാഗത്തു കൂടെ ഒന്ന് അര്തും അങ്ങനെ നർഞ്ഞൊൽച്ച് ലില്ല
ആ ഇവിടെ ഒരു പ്രാവശ്യം അങ്ങനെ ഇണ്ടായിര്ന്ന് ഉം പിന്നെ ഇപ്പ കിണറില് റിങ്ങൊക്കെട്ട് വല്യ മതില് പോലെയൊക്കെ ആക്കി കിണറ്
ആ അപ്പൊ പിന്നെ വല്ലാതെ പൊന്തണ്ടാവൂല
ഇപ്പൊ പതിനൊന്ന് പന്ത്രണ്ട് റിങ് വെള്ളൊണ്ട് ഇപ്പ മിനിഞ്ഞാന് പോയി നോക്കുമ്പോ
മ് ഫുള്ള് റിങ്ങ്ട്ടെക്കാ ഫുള്ളായിട്ട്
ഫുള്ള് ആയിട്ടല്ല അടിയില് കുറച്ചിട്ടുള്ളു പിന്നെ പകുതി മേലെ മേലെ പകുതിക്ക് ഒന്നങ്ങട് നടു അങ്ങനെട്ടൊക്കെ
ആ ആ ആ അപ്- പകുതി ഇങ്ങനെക്കെ അടി മേലെ റിങ്ണ്ടാവേല്ലാ അടിയിലേക്കെ ഇറങ്ങല്ലേ
ഉം ഉം അല്ല മേലെയാ റിങ്ങ് ഏ നടുഭാഗത്തൊക്കായിട്ട് റിങ് ഇല്ലാതെ
ആ മേല മാത്രം റിങ്ങ് അടി ക്ക് റിങ്ങില്ലാതെ
അല്ല മേലേം മേലേം റിങ് ഏറ്റ അടിക്കൂ റിങ് നടു ഭാഗത്ക്കായിട്ട് സെൻട്രൽ ഭാഗത്ക്കായിട്ട് റിങ്ല്ലാതെ വെറും പാമ്പേരി മാത്രം അത് നമ്മള് വെ നമ്മള് വേ രെന്ന് പടവിന് വേണ്ടീട്ട് ങ്ങനെ അഹ് എറ് ങ്ങടുലെ മതില് ഒന്നു പോലെ താക്കാംവേണ്ടീട്ട് ഏ പട് എയുന്നെയ്ന് പകരം റിങ്ട്ട്ക്ക മാപ്പം മേലെന്ന് ഇടിഞ് വീയ്‌ണ്
ആ ഇട് യ്‌ണ ബാഅത്ത് റിങ്ട്ട്ട്ട്ഉം ആ അടീലും ഇടിണ്ടാഉം മേലി
മേതെ ആ അപൊ പിനെ നെറണ്ട് ലേ ഓന്റെ റു ങ്ങെനെ ള്ള കെണറാ
വേഗാ വള്ളം കാൺണ ക്കേരിയാണല്ലോ അവ്ടെ. ഉം കെണറൊക്കെ കുത്തിക്കയിഞ്ഞാ പെ
ഉം വെ വെള്ളത്തിന് ഉം ആഹ് അതന്നെ. ഏയ് അയ്ലൊന്നും ബുദ്ധിമുട്ട്ല്ല. ഊ ഹും. അയ്ന് പ്പം ഞങ്ങള് മൂന്നു മൂന്നു കൂ പെരക്കാര് ക്കാണ് എന്താ മോട്ടുറുട്ടു വെച്ച് ക്കുണുയ്‌ലേ